കേൾക്കുന്നോ?
ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ് പറ. ആഹ് എന്തോണ്ട് ആ ഇന്ന് ഇച്ചിരി നേരത്തെ എത്തിയേക്കണ്. അവളെ സഹോദരി ഉണ്ടായിരുന്നു നാളെ പോകുന്നു.
ആഹ് ആഹ് ആഹ്.
അപ്പൊ ഞാന് വിചാരിച്ച് പുള്ളാർക്ക് രണ്ട്മൂന്ന് പൊറോട്ടൊക്കെ വാങ്ങിച്ചു കൊണ്ട്വരാന്ന് പറഞ്ഞപ്പൊ മഴ ഒടുക്കത്തെ പിന്നെ നനഞ്ഞോണ്ടിഞ്ഞ് പോരുന്നു അവര് നാളെ പോക്വല്ലിയൊ
ഓഹ് ഓഹ്
ഉം എന്ത്വാര്ന്ന് പരുപാടി ഇന്നവിടെ മഴയുണ്ടാരുന്നോ?
ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരുന്നു വൈകുന്നേരം നല്ല മഴയായിരുന്നു.
നിങ്ങളെ അവിടെ എന്ത്വാ മാനത്തെ മഴ കണ്ടാ കറണ്ട് പോന്നത്.
കറണ്ട് പോവ്വന്നോ യ്യോ. ഇന്ന് ഇന്നലെ ഇന്നും രാവിലെ ഒമ്പത് മണിതൊട്ട് അഞ്ച് മണി വരെ കറണ്ടില്ല. ഇന്നലെ ഇല്ലായിരുന്നു ഇന്നും ഇല്ലായിര്ന്നു അത് കഴിഞ്ഞിട്ട് കറണ്ട് വന്നതിന് ശേഷം ഒരു പത്ത് തവണ പോയി.
ഉം എന്റെ കുഞ്ഞൊരു കാര്യം ചെയ്യ് ഒന്നുകി ഇൻവൈറ്റർ വാങ്ങിക് അല്ലെങ്കിൽ ഒരു സോളാർ കണക്ഷൻ എടുക്.
ആഹ് അതൊക്കെ നോക്കണം.
ആഹ് നോക്കായെന്ത് കാലം മാറ്മ്പൊ കോലം മാറണമെന്ന് പറയ
അതൊരു ശരിയാ പക്ഷെ ഞങ്ങക്കിതൊരു ഇത് ഞങ്ങൾക്ക് ഒരു. അങ്ങനെ എന്തുവാ പറയുന്നുന്നത് അതിനകത്തങ്ങ് ഇഴുകി ചേർന്നങ്ങ് പോയി.
ഇഴുകി ചേർന്നോ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇതൊന്ന്. ഒന്ന് മാറ്റിയൊന്ന് ഇത് കൂടൊന്ന് അഡീഷണൽ മാറ്റി വെച്ചോ ഇഴുകി ചേർന്നതിനെ പറ്റി. ന്നും പ്രശ്നമൊന്നുമില്ല എന്നാലും പറയുവ കാര്യം എന്ന് പറഞ്ഞ എന്താന്നറിയോ ഇനിയിപ്പോ ഒറ്റയ്ക്ക് എങ്ങാനും അന്നേ രാത്രിയിലൊക്കെ ഒറ്റയ്ക്ക് വേറെ മീൻസ്. രാത്രി എന്ന് പറഞ്ഞാ പാരാത്രി അല്ല ഈ ആറു മണിയൊക്ക കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കാണെങ്കിൽ. ഇരുട്ടത്ത് ഇരിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ? അവര് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടെങ്കിൽ. ആഹ് അത്യാവശ്യം ഒന്ന് വിളിക്കണമെങ്കിലോ പറയണമെങ്കിലോ ഈ നെറ്റും ഇല്ലെങ്കിൽ പിന്നെ അതും.
ഉം കറണ്ട് പോയാ പിന്നെ നെറ്റില്ലല്ലോ.
എന്നാൽ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത് ഒരു ഇ ക്യാഷില്ലെങ്കിൽ ഒരു ഇൻവൈറ്റർ എങ്കിലും വാങ്ങിച്ചു വെക്ക് പത്തിരുപത്തി അത്യാവശ്യം മറ്റുള്ള മെഷീൻ മോട്ടറൊന്നും വർക്ക് ചെയ്യത്തക്ക വിധത്തിലല്ല. അല്ലാതെ ഈ ആ ഒരു അതിനെ പത്തൊയിരുപതിനായിരം രൂപ എടുത്ത് കൊടുത്ത് വാങ്ങിക്കാൻ അച്ചാന്റെ പറ. എന്തേ വേണ്ടേ വേണ്ടായിരിക്കും.
ഏഹ് വേണം വേണം.
ഉം പിന്നെതുവാ എന്നും പണ്ടത്തെ പോലെ നടക്കാൻ പറ്റുവോ?
ഇല്ലില്ലില്ല.
ചിമ്മിനി വിളക്കായാലും മറ്റേ വിളക്കൊക്കെ നമ്മള് ജീവിച്ചിട്ടുണ്ട് പക്ഷെ അതല്ല ഒരു അത്യാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. കഴിഞ്ഞാലത് മെനക്കേടാ ഞാനിവിടെ കൊറെ അനുഭവിച്ചതാ പിന്നെ നമ്മളതങ്ങ് വാങ്ങിയതും നാളെ. നാളെ ആവിട്ടേന്ന് പറഞ്ഞ് പോയി പോയി പോയി എന്നാലും വാങ്ങി ഇവിടെ.
ശരി ശരി ശരി പൊറോട്ടക്ക് കറി എന്തോ വാങ്ങിച്ച്?
പൊറോട്ടക്ക് ഇവരിന്ന് ചിക്കൻ വാങ്ങിച്ചു.
വീട്ട് ചിക്കൻ വീട്ടിൽ കറി വെച്ചോ അതോ കറിയായിട്ട് വാങ്ങിച്ചോ?
ഇല്ലാ ആഹ് ആഹ് ഏഹ് കറി അല്ലാ ബ് ചിക്കൻ വാങ്ങിച്ചു ഇവടെ വീട്ടി വെച്ചു കറി വെച്ചു കറി വെച് കറി വെച്ച് ഞാൻ പറഞ്ഞു വാങ്ങിച്ചോണ്ട് വെരാന്ന് പറഞ്ഞിട്ടാ പോയത് രാവിലെ അപ്പം ഒണ്ട് അപ് അപ്പഴൊണ്ട് അച്ഛൻ ഇത് അറിഞ്ഞില്ല അച്ഛൻ പോയി എങ്ങാണ്ട് ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നു
അയ് ശെരി
ഫ്രഷ് ഫ്രഷ് ചിക്കനാ അങ്ങനെ പിന്നെ വിളിച്ച് പറഞ്ഞു പൊറോട്ട മതീന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ വിചാരിച്ചു എന്തായാലും പൊറോട്ട വാങ്ങിച്ചോണ്ട് പാതിരാത്രി അവിടെ ആവത്തില്ലാ അതുകൊണ്ടു ഞാൻ വീട്ടിഞ്ഞു പോരും നനഞ്ഞോണ്ട് ഞാൻ ഇങ്ങ് പോരും മൊത്തം നനഞ്ഞ്.
ആഹ് ആഹ് ആഹ്
പിന്നെ ലേറ്റായി കഴിഞ്ഞാ കൊട്ടിയത്ത് ഒരു പ്രശ്നാന്ന് പറഞ്ഞ് മഴക്ക് മഴ
ആഹ് റോഡെല്ലാം നശിച്ചു കെടക്കുവല്ലേ
അതുവല്ലാ ആഹ് വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ലാ മഴ പെയ്തു തൊടങ്ങിയാ പിന്നെ ഒരു മണിക്കൂര് നമ്മള് കേറി അല്ലാതെ ഒരു രക്ഷയില്ലാ വേറെ എങ്ങും ഇല്ലാ മറ്റുള്ളോടത്തൊക്കെ ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പ അങ്ങ് തോരും പക്ഷെ കൊട്ടിയത് കൊട്ടിയത്ത് സാധാരണ മഴയൊന്നു ഇല്ലാ മഴ പെയ്താ മഹാ വൃത്തി കേടും ആഴ് ആലും
ആഹ് ഇപ്പഴാ അതാ റോഡ് പണീടെ ആ ഒരു ഇതിന്റെ ഇതുകൊണ്ടാ
ഇങ്ങോട്ടൊരു കൊഴപ്പോം ഇല്ലാ കണ്ണന്നല്ലൂർ റോട്ടിലൊക്കെ നമ്മക്ക് കേറി നിക്കാൻ പോലും സ്ഥലം ഇല്ലാ
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് അതുകൊണ്ടാ ഞാൻ വീട്ടിഞ്ഞു പോരുന്നെ അതുകൊണ്ടാ ഞാൻ അവിടെ വെച്ച് മെസ്സേജ് ഇടാഞ്ഞെ ഞാൻ വിചാരിച്ചു മഴയില്ലായിരുന്നെങ്കി അവിടെ വെച്ച് തന്നെ അപ്പൊ കറൻ്റും ഇല്ലാ ഇല്ല ഇവിടെ ചിക്കൻ ഒണ്ടാക്കുന്നേ ഒള്ളൂ അവൾ ഒണ്ടാക്കുന്നെ ഒള്ളൂ വരുന്നാ?
ഇല്ല ഇല്ല ഇല്ല ഇല്ല
ഏഹ്
ക്ക് ഇന്നലേ മെനഞ്ഞാന്നും അതിന്റെ തലേന്നും ഒക്കെ ചിക്കനായിരുന്നു
നിങ്ങക്ക് എന്നും ഒണ്ടല്ലേ ഇവിടെ നമ്മക്ക് ഞാൻ ഞാൻ നേരം വെളുക്കുമ്പം പാതിരാത്രി വെരും വാങ്ങിച്ചോണ്ട് വെരാൻ ആരുവില്ലാ പിൻ ഇന്നെങ്ങാണ്ട് അച്ഛൻ പോയോണ്ട് വാങ്ങിച്ചു അല്ലേലും അവള് കേറിയാ പെങ്ങള് വാങ്ങിക്കാന്ന് പറഞ്ഞിരുന്നെയാ ഇവിടെ താഴെ ഒരു തട്ടുകട തൊടങ്ങ് സൂപ്പറ് കടയാ ദോശയും പൊറോട്ടയും പക്ഷെ അത് ചിക്കനൊന്നും ഇല്ലാ ചമ്മന്തിയും സാമ്പാറും ഒക്കെയായിട്ട് പിന്നെ ആളുകള് നല്ല പോലെ വന്ന് രാത്രി പത്ത് മണി വരേം പതിനൊന്ന് വരേം ആളുകള് വെരുന്നുണ്ട് പക്ഷെ ഇന്ന് എന്തോ അവിട പൊറോട്ട എങ്ങാണ്ട് ഇല്ലായിരുന്നു അതോ ഇടാൻ പോയില്ലെന്നോ എന്തോ പറഞ്ഞു.
ആഹ് ആഹ്
അപ്പൊ പിന്നെ എൻ്റൊട് അവിടെന്ന് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു കൊട്ടിയത്തൂന്ന് അതും അത് ഇത്രയും പേർക്ക് പൊറോട്ടയായിട്ട് അവരു തരുവോ കറിയില്ലാതെ
ആഹ് അങ്ങനെ തരത്തില്ലാ
ആഹ് പിന്നെ ഞാൻ രണ്ടും രണ്ട് കടയിന്ന് വാങ്ങിച്ചതാ ഇത്രയും പേർക്ക് ഒപ്പിക്കണ്ടേ
അത് ശരി
ആഹ് നിങ്ങളൊക്കെ എങ്ങനെയാ പൊറോട്ടോ ഒണ്ടാക്കോ വീട്ടി അതോ?
ഇല്ലാ എടക്ക് വെച്ച് ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ഒണ്ടാക്കിയായിരുന്നു ഈ മെനക്കെടാൻ വയ്യാ ഭയങ്കര മെനക്കേടാണേ ഭയങ്കര മെനക്കേടാ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നമ്മക്ക് സമാധാന സ്വന്ത ഇതായിട്ട് നല്ല വൃത്തി നമ്മക്ക് നല്ല ഇതായിട്ട് കഴിക്കാൻ പറ്റും രണ്ട് തവണ രണ്ടു തവണ ഞങ്ങൾ ഒണ്ടാക്കി. പക്ഷെ ഭയങ്കര മെനക്കേടാ ഓഹ് അടിക്കാണേൻ വേണംആഹ് അങ്ങനൊന്നുല്ല നമ്മളല്ലാതെ വഴേയെ ഇതിനകത്ത് നോക്കി വേറെ അടി പിക്കാത്ത രീതിയിലൊക്കെ വേറെ രീതിയിലൊക്കെ ഉണ്ട്. നല്ലത് പക്ഷെ നല്ല അതിനേക്കാളും ടേസ്റ്റായിട്ട് കിട്ടും. പക്ഷേ ആ ഉം ഇപ്പെ അടുക്കള മൊത്തം അങ്ങ് കുള ആവും.
അത്ണ്ടാവും പക്ഷേ ആയിട്ടില്ലെങ്കില്ലേ സോഫ്റ്റ് ആ ആയിറ്റ്
ആഹ് അടിച്ച് അതടിക്കണം. നന്നായി അതായത് ചൂടോടിങ്ങനെ ചുട്ടങ്ങോട്ട് ഇട്ടിട്ട് നാലഞ്ചണ്ണം ചേർ തോച്ച്ങ്ങനെ റൗണ്ടായിട്ട് നല്ല രീതീയിലിങ്ങനെ അടിച്ചെടുക്കണം. ഞാൻ മറ്റേ വീശിയടിക്കുന്ന കാര്യാ പറഞ്ഞത്.
ആഹ് മൻസിലായി മൻസിലായി അതെന്നെ ഞാനും ചോയിച്ച് അല്ലൊയിച്ചെ.
കീറി കീറിയിട്ട് ചുറ്റി ചുറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഉം പല രീതീയിലും നല്ല രീതീലുണ്ടാക്കുന്ന എന്തെല്ലാം സൈസ് ഈ ബ്യൂ റ്റുബി കിട്ടോന്നറിയോ? ഏതെല്ലാം രീതീല് പെട്ടെന്നുണ്ടാക്കാവുന്ന
നിങ്ങള് നിങ്ങളതോക്കി ഞങ്ങള അമ്മളെ വീട്ടുകാരെക്കാള് വലിപ്പാ.
അങ്ങനെ ഉം.
അങ്ങനൊള്ളു.
ആഹ് ഞാനൊക്കെ എന്ത് കൊറേ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി ചെയ്യാറുണ്ട്. ഇതിനാകത്ത് നോക്കി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്.
ഇവിടെ അങ്ങനെ നോക്കിയ്യാൻ ആർക്കും വെയ്യ. നോക്കിയാ മതീന്ന് പർഞ്ഞാ അമയില്ലാര്ന്നു. ഉം തെരക് ഓട്ടൊ ഓട്ടൊ ഓട്ടൊ
ന്താ പറയുന്നെ?
ഒരാൾ ഇന്നലെ പിന്നെ എന്തൊ മു മറ്റേ പെങ്ങടെ മോള് ആ അത് ഞാൻ പറയാൻ പോ ട്ടം എഴുതില്ലതില് ആദ്യം കൊറ്ച്ച് ഔട്ടായിട്ടോ.
ആ നിറ്റ് അ മോള് അനിയത്തീടെ മോള്ണ്ടായിര്ന്നു. കൊച്ചൂന്റെ എളയവ്ൾടെ
വീണ്ടും ഒരു മാസത്ത് ഒരു മാസത്തിനുള്ളിൽ വരും ഒന്നര
ഉണ്ട് ഉണ്ട് ആഹ്
പ്പ അവര് ഇങ്ങനെണ്ടാക്കും. ഇൻ നാള അവര് പോവാ.
അയ് ശെരി രാവിലെ പോവോ?
രാവിലെ എട്ട് ഏഴേമുക്കാലിന് ശബരി ഉണ്ട് അധികേറ്റിവിടും എട്ടേ അമ്പത്.
ഉം ഞങ്ങള് നാളെ ചെൽ ഞാനും മോളും ചെലപ്പം കൊണ്ടരക്ക് പോവും.
ആ മമ്മിയും വല്ല മറ്റൊരുണ്ടോ?
അമാവ് കൊച്ചു അവടെ പത്ത് പതിനഞ്ച് ദിവസത്തെ ലീവ് എടുത്തിരിക്കുവാ നാളെ കൂടും നാളെ കുറ്റിയടി മറ്റന്നാ കല്ലടിയിലുആ.
എവിടെ അല്ല് മറ്റപ്പുരടത്തിലോ അപ്പൊ ഇത് വിക്കാതെ തന്നെ ചെയ്യുവാ അതൊ?
ആഹ് ഇത് ആരും വന്നില്ല. അങ്ങനെ നോക്കിരുന്നിട്ട് പ്രയോജനല്ലല്ലോ. ആൾക്കാര് വന്നു ഓയി ഒരുപാട് ആൾക്കാര് വരുണ്ട്. പക്ഷെ നമ്മക്ക് വാങ്ങിച്ച വെലെ നമ്മള് ഇതായ വെല്ലല്ലും പോലും കിട്ടുന്നില്ല. അതിന്നടുത്തെങ്കിലും കിട്ടിയെങ്കിൽ കൊടുക്കായിരുന്നു. നമ്മൾ വാങ്ങിച്ച് പിന്നെ രണ്ട് രണ്ടര ലക്ഷം രൂപയോളം പിന്നെല്ലാതെ നമ്മള് വാങ്ങിച്ചിട്ട് മീൻസ് പണിതൊടങ്ങിക്കൊണ്ടിരുന്നപ്പ ഴെ നമ്മള് വാങ്ങിച് നമ്മള് പറഞ്ഞ രീതീലവർ ചെയ്തത്. പിന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പൊറ് ത്ത് ബാത്റൂം വെച്ചു. മേലെ കൂര ഇട്ടു. ഉം മിറ്റം കൊറ്ച്ച് ഇന്റർലോക്കൊക്കെ ചെയ്തു. കൊറേ പൈസ അയിനാത്തായി.
അതെ നമ്മൾ വിക്കാനായിട്ട് പോവുമ്പം ആളുകൾക്ക് ഭയങ്കര പാടാ. ഇല്ലെങ്കി
ക്കാല അങ്ങ് അവിടെ പണി തൊടങ്ങിക്കോണ്ട് അവക്ക് പിന്നെ ഹൗസിങ്ങ് പിന്നെ ഇതായണ്ട് ലോൺ ഇത്ണ്ടായോണ്ട്.
അവ് അതാരെ കോൺട്രാക്ട് ഏല്പിച്ചോ?
എന്തോ?
കോൺട്രാക്ടറേ ഏപ്പിച്ചോന്ന് അവിടെ പണിയാൻ കോട്രാക്ടർക്ക് കൊടുത്തോ
കൊച്ച് കൊച്ചു കൊച്ചോൻ റിനു
അതല്ലടാ ഞാൻ പറഞ്ഞ അതല്ല ആ വീട് പണിയുന്നേന് ആരാ ചെയ്യുന്നേന്ന് അതാർക്കേലും കൊട്ടേഷൻ കൊടുക്കണ്ടേ
ഇപ്പഴത്തെ കാര്യോ കൊ ഇപ്പോഴത്തെ കാര്യാന്ന് ചോയിക്കുന്നേ
ആഹ് ഇപ്പൊ പുതിയ കല്ല് കല്ലിടാൻ പോന്ന് പറഞ്ഞില്ലേ നാളെ പറഞ്ഞു
റിനു കോണ്ടട്രാക്ടറല്ലേ ഇപ്പം
ആണോ അതെനിക്കറിയത്തില്ല
എത്രയോ നാളായി പുള്ളിക്കാര്ന്പ്പം കൊറേ കൊറേ വീടുകൾ ചെയ്തിട്ടുണ്ട്
ആന്നോ ലേബറൊക്കെ ഉണ്ടോ ആള്‌കള ഏഹ് ആഹ് ആഹാ അപ്പൊ പിന്നെ കുഴപ്പല്ല വീട്ടിതന്നെ ആളുണ്ടെ പിന്നെ എന്ത് പ്രശ്നം
ഉം നമ്മളെ ഞങ്ങളെ വിളിച്ചു മറ്റേ പ്ലംബിങ്ങും വയറിങ്ങും മൊത്തത്തില് നമ്മ ഇല്ല അച്ചനും പക്ഷേ ഇപ്പൊ ഒടനെ പറ്റത്തില്ല കണ്ണിന്റെ എന്തേലും ചെയ്യണന്നുണ്ടെങ്കി അത് പറ്റത്തില്ല അല്ല ഇപ്പോഴേ മോ കാര്യങ്ങളൊക്കെ വെച്ചു എല്ലാം തുടങ്ങണം അപ്പം ഭയ നമ്മുക്ക് ഇവിടന്ന് അങ്ങ് വരെ പോക്കും വരക്കും ഒക്കെ ഭയങ്കര ഇതാവും അടുത്താവുമ്പോഴേ അവിടുന്ന് ആകുമ്പോ അവരുടെ തന്നെ കോട്രാക്ട് അവരുടെ കോൺട്രാക്‌റ്റില്ല് അവർക്ക് ഉണ്ടല്ലോ അവര് തന്നെ അങ്ങ് ചെയ്യട്ടെന്ന് വിചാരിച്ചു ഇന്നും വിളിച്ചു രാവിലെ പക്ഷേ ഇത് ഇപ്പം ഈ മാസം എങ്ങനെയെങ്കിലും ചെയ്ത പൈ എടുത്ത പണികള് ചെയ്ത് തീർത്തുകൊണ്ട് എങ്ങോ ഉടനെ പോയി കാണിക്കണം തീരെ വയ്യ മോം ഭയങ്കര ബുദ്ധിമുട്ടാ
ആവോ
അതുകാരണം ഇപ്പൊ യാത്രയെങ്ങും ഞങ്ങള് ഒരുമിച്ച് പോന്നും ഇല്ല
അല്ലല്ല അത് പോണം അത് അത് അത് ഹോസ്പറ്റലി പോണം അത്യാവശ്യ വെച്ച് താമ
അവരാരും ചെയ്ത് കൊടുക്കത്തില്ല അവര് വീട്ടുകാര് വേറെ ആരേം കൊണ്ടും ചെയ്യിക്കത്തൂല്ല അപ്പൊ ആ ചേ എടുത്ത വർക്ക് ഈ മാസം എങ്ങനെങ്കിലും ഇപ്പം ഏഹ് ആഹ അവര് എങ്ങനായാലും അവര് മുപ്പത് ദിവസം വെള്ളം ഇല്ലങ്കിലും അവര് അവിടെ ഇട്ടേക്കും ആച്ഛൻ തന്നെ എഴത് ചെന്ന്ചെയ്തു കൊടുക്കണം അപ്പൊ ഇപ്പം പുതിയതായിട്ട് എടുത്ത രണ്ട് മൂന്ന് വർക്കുകളുണ്ട് അപ്പൊ അത് എടു ഇപ്പോഴല്ല കുറച്ച് നാളായി അത് എന്റെ പണി തീർന്നിട്ടില്ല
ആഹ് പുള്ളിടെ കൂടെ ലേബറുണ്ടോ പുള്ളിടെകൂടെ ലേബർറുണ്ടോ ചെയ്യാനൊക്കെ
ഇത് മാത് നമുക്ക് ഇത് മാത്രമല്ലേ ഉള്ളൂ പ്ലംബിങ്ങും വയറിങ്ങും മാത്രം കോൺടാക്ട്ർ ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട് ആഹ ഉണ്ട്ണ്ട് ഉം ഉം ആഹ് ഇപ്പം കുറച്ച് പേര് അതാ പറഞ്ഞേ ഇല്ലെന്നുണ്ടെങ്കി ഒന്നുല്ല ഉണ്ടെന്നുണ്ടെങ്കി പി ഉണ്ട് അല്ല ഉണ്ടെന്ന് ഇല്ലെന്നുണ്ടെങ്കി വർക്കേ ഇല്ല ഉണ്ടെന്നുണ്ടെങ്കി പിന്നെ തുരു തുരു തുരാ പിന്നെ പുള്ളിക്കാരന് ഇരിക്കാൻ സമ്മയിക്കില്ല
അതങ്ങന അതങ്ങന അപ്പൊ ബുദ്ധിമുട്ട് ആവത്തില്ലേ അപ്പം
ആഹ് പിന്നെന്ന് പറഞ്ഞാ കടയിലുള്ള വർക്ക് കൊച്ച് കൊച്ച് വർക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ട്
ണ്ട് ഉം മറ്റവര് എത്ര സ്ക്വയർ ഫീറ്റാ വീട് വെക്കുന്നെ
അത് എനിക്ക് ഓ എന്നോട് പറഞ്ഞായിരുന്നു ഇന്നലെ വിളിച്ചപ്പഴ് അവര് വന്നായിരുന്ന് ഇന്നല്ലേ ഇങ്ങോട്ട് എ വിളിക്കാനായിട്ട് വന്നായിരുന്നു
വന്നോ അപ്പ നാളെ പോയിട്ട് തിരിച്ച് പോവോ
ഇല്ലില്ല ന രണ്ട് ദിവസമായിട്ടാ നാളെ കുറ്റിയടിയും മറ്റന്നാ കല്ലടിലും അങ്ങനെയാ
ആഹ അപ്പൊ മോൻ വരുന്നില്ലേ
മോൻ പാവല്ലേ പെടു
അതെന്ത് പറ്റി പപ്പടെ കൂടെ നിക്കുവോ
ആവൻ പപ്പാ മോനാ ഉം
ആഹ് അത അതങ്ങനാ അല്ലേലും ആമ്പിള്ളേരെങ്ങും പെ പ്രത്യേകിച്ച് അമ്മമാരെ വീട്ടിൽ
ഉം അല്ലെലും കണ്ണും പപ്പയും ഒക്കെ അവന് ഒരു കൂട്ട അങ്ങനെ
അല്ല അല്ലേലും അത് അങ്ങനെയാ വണ്ട് ഞാന് എന്റെ അമ്മയുടെ വീട്ടില്ന്നാ പോയിട്ടേയില്ല സ്റ്റെ സ്റ്റെയും ചെയ്തിട്ടില്ല അതിപ്പോ എന്റെ വൈഫ് ഹൗസിൽ ഞൻ സ്റ്റേചെയ്യാറില്ല
ഉം ഉം
കൊണ്ട് കൊണ്ടുവിട്ടിട്ടേ ഞാനിങ്ങ് പോരത്തെയുള്ളു
അപ്പൊ ശരിയെന്നാ
ആഹ് ഈ മറ്റെത്രയി ആഹ് ഓക്കെ
ഓക്കെ ഓക്കെ